എന്താ സുഖായിരിക്കണോ അവിടെ എന്താ വിശേഷം ആഹ് ആ ഇന്നും മഴയില്ല കാര ഇങ്ങനെ പുറത്ത് കൂടെക്കെ നടക്കുക
ആഹ് ഇ ഇന്ന് ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് ഇവിടെക്കെ ഇവിടൊക്കെ ഇങ്ങനെ തന്നെ
ആഹ് ഇന്നിപ്പോ രാവിലെ മഴയായിരുന്നു രാവിലെ കണ്ടപ്പോ വിചാരിച്ചു വൈകുന്നേരം വരെ മഴയെന്നാ വിചാരിച്ചത്
ആഹ ശരി ഇവിടെന്നാ രാവിലൊന്നുല്ലട്ടോ പിന്നെ ഫുള്ള് മൂടിക്കെട്ടിങ്ങ നിക്കാണ് പെയ്യുന്നില്ല
അതെവിടെ ഈ പാടത്തിന്റെ ഏരിയകാരണ ഞങ്ങള് ഒരു കിണറൊക്കെ കൂത്തിണ്ടായിരുന്നെ അപ്പൊ കിണാർ കുത്തിട്ട് അത് കുഴായി കുഴമണ്ണ ആവുക കാരണം അത് ആ കിടിഞ്ഞഞ് ചടി അപ്പൊ വെള്ളയപ്പോ അത്ങ്ങനെ നിറഞ്ഞ അപ്പൊ ഞാൻങ്ങന ഒന്നന്ന് വന്ന്ു നോക്കണ രാത്രിശെ നല്ല കൊതുകിന്റെ ശല്യംുണ്ട് ആ അപ്പൊ ഞാനിത് എന്തങ്ങനെ കൊതുക് വല്ല വെള്ളം കിട്ടിിടക്കണ്ടോ ങ്ങനെ നടന്നതാണ്ണ്ടില ത ഈ മറ്റേ പുല്ലൊക്കെ തോന്നിട്ട്ത് ചേ ഇങ്ങനെ ചളിയ കിടക്കണ അപ്പ അത് തുറന്ന് വിടാൻ പറ്റുവോ നോക്കാേണ്ടി വന്നതാ
ആഹ ആഹ ശരി പിന്നെ ചായൊക്കെ കുടിച്ചോ വൈകുന്നേരം ആഹ എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയോ
സ്പെഷല് ഉണ്ടാക്കാറൊന്നും ഇല്ലേ ഞങ്ങള്ൾ പുറത്തുന്ന് വാങ്ങാ ചെയ്യ ഇടപ്പ പ അടുത്ത ഒരു ഹോട്ടലില് തുടങ്ങിയിട്ടുണ്ടേ അപ്പ അവിടെ ഇഞ്ചി അതുപോലെ ഉള്ളിവട അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോം പിന്നെ അതിൽങ്ങട്ട് അഡിക്റ്റായി
ആഹ സ്ഥിരായിട്ട് വാങ്ങോ
ഇറ ദസമായിട്ട്ത് വാറുണ്ട് കുറച്ച് ദസ തന്ന വങ്ങണ്ടാവുള്ളൂ കാരണംമുക്ക് ആ ഹോട്ടലക്കെ തുടങ്ങിഴിഞ്ഞ അങ്ങനാണല്ലോ ഇപ്പൊ കുറച്ച ദിവസം ഇങ്ങനെ അടുപ്പിച്ചച്ച് ഇങ്ങനെ അവിടെ വാങ്ങും പിന്നെ മെല്ലെ മെല്ലാം അങ്ങടെ നർത്തവും
ഉം തട്ടാടുത്തന്നെയണോ ഹോട്ടലി
ആ തൊട്ട അടുത്ത് തന്നെയണ അാ വെങ്ാ ഭയങ്കര ടേസ്റ്റ് നമ്മൾ സാധാരണ പുറത്തൊന്നും പോയി കഴിക്കണ പോലല്ല ഒരു ഒരു പ്രത്യേക എന്താണ് ആ് കൂട്ട് ചെയ്യണത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്
ഉം ഉം പിന്നെ ചെടു തന്നെ ആുമ്പ ചൂട് കൊടുക്കണം കഴിക്കുമ്പോളേ ഒട്ട ഹ രസാണ്ടല്ലോ ഉം ചൂടു കൊടുക്ക കിട്ടുമ്പോ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ
ആഹ് പിന്നെ ഇവിടെ പാകാരം മഴൊക്കെ പെയ്തിട്ടും നല്ല തണുത്തിരിക്ക ഒരു ആ ചൂട് ചായയും കഴിക്കുമ്പോ ഒരു സുഖം
ആ് ഇപ്പ മഴ പെയ്തോ കൂടി ഇങ്ങനെ ചായക്കടിക്കൊക്കെ ഒരു പൂതിയല്ല ടൈം ആവുമ്പോഴേ അല്ലെങ്കിൽ വേുന്ന നേരക്കെ ചായൊന്നും കുടിക്കാന്ന് തോന്നൂലല്ലോ ജ്യൂസോ വെള്ളമോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ
ആഏ
ഇപ്പൊ മഴ പെയ്തോടു കൂടടെ ചായന്റെ ഒക്കെ ഒരു ആവശ്യം വന്നത്
ആഏ ആ ഇവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിണ്ട് കേക്കണ്ടോ
ആഹ അതെങ്ങെ സൗണ്ട് എങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻപ്പ അങ്ങ് വിചാരിക്കുവ എവിടെയാണ് ഇപ്പോൊ ഉള്ളത്
ആ് ഇവിടെയാണെങ്കിൽ പാടമാണ് പാടത്തിന്റെ അടുത്ത് അമ്പലുണ്ട് അപ്പൊ അമ്പലത്തി അഞ്ച് അഞ്ച് മണി ടു ഒ ഒരു ആറ് മണി ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ പാട്ട് വെക്കുവെ - ആ സ്ഥിരായിട്ട് അങ്ങനെ വെക്കും ആഹ് നമുക്ക് രാവിലെ എണീക്കുമ്പോഴും അതുപോലെ വൈകീട്ട് അതൊരു നല്ലൊരു-
ആഹ് ആഹ് രാവിലൊക്കെ മുമ്പക്കെ ഇങ്ങനെ എന്റെ വീട്ടിലൊക്കെ ആയത് ഇങ്ങനെ- ഒതിരാ ഴ്ച രാവിലെ എങ്ങനെ കേൾക്കാറുന്ന എ നീക്കുമ്പോ കേൾക്കാറുണ്ടായിരുന്നു ഉം ഉം ഇപ്പൊ ഇവിടന്ന് അങ്ങനെ ഞാൻ കേൾക്കില്ലേ കല്യാണകഴിച്ച വീട്ടിൽ ഇവിടന്ന്- അങ്ങനെ കേൾക്കാറില്ല ഓരോ -
അതെ എവിടെയാണെങ്കിൽ തൊട്ടടുത്ത തന്നെ അമ്പലവെ - പക്ഷെ നമ്മള് തൊട്ടടുത്താണെങ്കിൽ അങ്ങനെ പോവൊന്നും ഇല്ല്യ എപ്പോഴെങ്കിലൊക്കെന്നെ പോവുള്ളൂ പക്ഷെ ദൂരെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മള് വിചാരിക്കോ നമ്മള്- ഇത്ര അടുത്തായിട്ട് പോലും പോണില്ലേ വിചാരിക്കും
ആഹ് നോക്കിയാ കാണോ നോക്കി ആഹ് ശരി ഉം
ഞങ്ങള് ഇവിടുന്ന് വേറെ അമ്പലത്തേക്ക് ദൂരെയള്ള അമ്പലത്തേക്കൊക്കെ പോകും കേട്ടോ പക്ഷെ ദുരെയുള്ള ആളുകൾ ഇവിടക്ക് വരെ ഇങ്ങനെ-
മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന്റിയല്ലോ ആഹ് ആഹ്
അന്നാലും നമ്മള് വിടെ നിന്നിട്ട് നമ്മള് ക അയ്ന്റെ ആ ഒരു ഇത് കാണേ ഗോപുരത്തിന്റെറെ ആ ഒരു ഇത് കാണാ പ്പ അവിടെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലാണ്ട്.
ഉം ഉം
മ്മടെ കൂടെ ണ്ട്ന്നുള്ളൊരു വിശ്വാസം ആഹ് എങ്ങനെ
ഉം പിന്നെ
ഇപ്പ ഞാപ്പങ്ങനെ നോക്കുമ്പോ കൊറേ ആളുകളെ ഈ ഷുഗറൊക്കെ കൂടിയിട്ട് കൊളസ് ട്രോൾ കൂടിയിട്ടും കൊറേ ചേട്ടന്മാരും ചേച്ചിമാരും അവടെ വല്ല്യോരു റോഡുണ്ടേ നേരെ നേരെ ഓപ്പോസിറ്റ് തന്നെ അപ്പ അവരിങ്ങനെ നടക്കാണെ കൈയും വീശി നന നട
ആഹ് അതെ വ്യാഴാമ വ്യാഴാമം ചെയ്യാം. ഉം ഇപ്പൊത് പണ്ടത്തെ പോലല്ലോ ഉം വ്യായഴാമം ഇല്ലല്ലോ ആൾക്കാർക്ക്. ഉം ഉം
രം പണികളു ഇല്ല പിന്നെ വീട്ടില് വെ ഇങ്ങനെ വേലയ്ക്ക് ആളെ നിർത്ണ അങ്ങൻത്തെക്കെ ഒരു പ്രകൃതി ഉള്ള ആളുകളാണ്. ണെ പ്പ അവരങ്ങനെ വെറുതിരുന്നി്ട്ട് ഇപ്പ അവരിങ്ങനെ നടന്നൊണ്ടിരി
ഉം അതെ വീട്ടില് വേലക്കാള്ല്ലാഞ്ഞിട്ട് തന്നെ നമ്മക്ക് വല്ലാതെ ബ്ത വ്യാ ത് വരുന്നണ്ടല്ലോ മ്മടെ ശരീരത്തിന്ന്.
പക്ഷെ ഒരു കുഴപല്ലാത്ത ആളുകളറിഞ് ഇവരൊക്കെ നല്ല ഏഹ് സ്വഭാവം ന്ന നല്ല നല്ല സ്വാവംക്കെ തന്നെണ് ട്ടോ പക്ഷെ ന്നാലും ങ്ങനെ വേലയ്ക്ക് ക്യുമ്പളേ അവര അവര്ടെ വീട്ട്ത്തെ അവനവന്നെ ചെയ്യാണ്
ആഹ് അതെ ഉം ഉം ഉം ചെയ്താ തന്നെപ്പ പണ്ടത്തെമാതിരിപ്പ മെഷീൻ എല്ലെ അലക്ക ഉം പിൻ
അതെ ആഹ് ഇപ്പൊ അതിനുള്ള സൗകര്യംണ്ട് ഇപ്പൊ ആ വേലക്ക് കൊടുക്ണ പൈസണ്ട് ച്ചെങ്കില് അവർക്ക് അ മെഷീനക്കെ വാിങ്ങിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇതാക്ക്യാലും മതി ഉം ഇപ്പ ചെലർക്ക് ഇണ്ടാവേയ് തിരുമ്പുമ്പോഴൊക്കെ നമ്മള് വാഷിംഗ് മെഷീനിൽ ഇട്ടവർക്കൊന്നും ചെലർക്ക് പറ്റില്ല അപ്പ അങ്ങന ഇള്ളവരൊക്കെ ഇത് വെക്ക്ണ് തോന്ന്ണു അങ്ങനെ ഒരു വൃത്തിയൊക്കെ നോക്കീട്ടെ. ആഹ് അതായത് എല്ലാ ഡ്രസ്സുകളും ഒന്നിച്ച് ഇങ്ങനെ ഇതാവല്ലേ
ആഹ് അതെ
ആഹ് ഇഷ്ടപ്പെടാത്തവര് ഇണ്ടാവും ഇടുമ്പഴു ഒരു ഒര് എന്ത പോലെയുള്ളവര് ഇണ്ടാവും ആഹ് ആഹ് അങ്ങനെ
രാത്രി
ആഹ് രാവിലെ രണ്ട് നേരത്തില്ള്ള ചോറ് വെക്കും ഇവടെ പിന്നെ ്നല്ല വെള്ളത്തിൽ വെക്ക്ണ താണെ കെൻറ്റ്ത്തെറ്റ വെള്ളത്തി പെത്ത തണ്വ രണ്ടു നേരം വക്ക്യാ ചെയ്യ
ഏഹ് -അത് ശരി അപ്പൊ സ്വന്തം വീട്ടിലായിരിക്കൂല്ലേ ഹലോ
ചേട്ടോക്കാരടും ഇതവ് ടെയിും ഇതെവിടെ ഹലോ ഇപ്പൊ സ്വന്തം വീട്ടിലാണ് അപ്പൊ ഞങ്ങള് അവിടെ പറയുമ്പോ കൊഴൽ കിണറാണ് അതില്ത്തെ വെള്ളം ഇങ്ങനെ പാട കെട്ടിങ്ങോണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് കേടു വരും ചോറ് അതോണ്ട് പിന്നെ രണ്ട് നേരം ഇണ്ടാക്കും കറിയാണെങ്കിൽ അതാകെ പതഞ്. വരും
ഉം ഉം ഉം
അവ നമ്മൾ രണ്ടു തരം വെക്കും അവിടെ
ഉം ഇവടെ ഞാന് ഒരു രാവിലെ തന്നെ വെക്കും അത അതേപോലെ തറവാട്ടിലായുന്ന സമയത്തൊക്കെ ഉമ്മയൊക്കെ ഓല്ക്ക് ഉമ്മ പ്രായ ഇള്ള ആൾക്കാർക്ക് ചെല്പ്പോ രണ്ടു നേരക്കെ വെക്കേണ്ടി വരോല്ലോ അവർക്ക് മുമ്പേ ള്ള ഷീലത്തിന് ഇങ്ങനെ ആഹ് ഇപ്പൊ ഞാനിപ്പോ സ്വന്തായപ്പോ പിന്നെ ഒക്കെ ഒരു നേരന്നെ വെക്കുള്ളു.
ആഹ് അല്ല വെള്ളത്തിന് പ്രശ്നല്ലെങ് കൊഴപ്പല്യ. ന്നൊ കേടു വരാണ്ട നോക്കിയാ മതി. ആഹ് ഇനിപ്പ അതവ ഞ്ഞിപ്പ അതവാങ്ങ ന്ന് ഞ്ഞി ചൂടുള്ള ചോറ് വേണംച്ചെങ്കില് ത്തിരിച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിച്ചിട്ട് അങ്ങനൊന്ന് ചൂടാക്കിയിട്ടാ കഴിച്ചാലും മതിയല്ലോ ആഹ് അഹ് ചെലോർക്ക് അങ്ങനൊക്കെണ്ടിട്ടോ ഭക്ഷണം പാകം ചെയ്തിട്ട് അങ്ങനെ ചൂടോടെ കഴിക്കണംന്നാണ് ആഹ് ചിലർക്ക് അങ്ങനെണ്ടാവു ആഹ് അതെ അതെ
തോടെന്നെ കഴിച്ച അങ്ങനെ ശീലാണ്. അപ്പം പിന്നെ തൊ ത് അ ശീലങ്ങളൊക്കെ മാ അതിയല്ലോ ഹ് നല്ലത് അതായിരിക്കും. യേര് ആരോഗ്യത്തിനെക്കെ നല്ലത് ചുടോടെ കുടി കഴിക്ണായിരിക്കും. ഉം
ചെൽപ്പോ വല്ല ഈച്ചൊക്കെ വന്നിരുന്ന് അഥവാ നമ്മള കണ്ണില് പെടാണ്ട വന്നിരുന്നെങ്കി പോലു അത്ന്ന് അത് ന്ന് ചൂടായി കഴിക്കുമ്പോ ഒരു സമാധാനം ഒരു സംതൃപ്തി തോന്നാവേ അങ്ങനെ ഉം അല പ്പ ഈ മഴക്കാലം ആക്കുമ്പോ ശരിക്കും അങ്ങനെ ചെയ്യണം നല്ലം തണക്കൂലോ. മഴ പെയ്താ ചോറൊക്കെങ്ങനെ തണുത്തൊണ്ടാവും
ഉം അതെ ഈഹ് മറ്റേ മഴൊക്കെ ആവുമ്പോ രാവിലെ രാവിലെക്കെനേർ തക്ക ആവുമ്പം രാത്രി ആകുമ്പ നല്ല തണുപ്പാവുല്ലോ ആഹ് ആ അതെ ടേസ്റ്റ് കിട്ടൂല ആ അതന്നെ സ്കൂലൂടെ കടക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് വേറെ തന്നെ
ആ അതെ അങ്ങനെ പിന്നെ അവിടെ പാചക് ചെയ്യാൻ എല്ലാവരും ഒന്നിച്ചാണോ ചെയ്യാ അതോ ഒറ്റക്കാണോ ചെയ്യാ
ആ ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ ഞാനും മക്കളും ഹസ്ബൻറും തന്നെ ഉള്ളു ഞാൻ തന്നെ ചെയ്യാം ഉ ഉ ഉം ആഹ നമ്മൾ തന്നെ ചെയ്യണം ഉ ഉം
കുടുംബം ഒക്ക ആകുമ്പോ എങ്ങനെയായിരുന്നു എല്ലാവും നല്ല സഹകരണം ഒക്കെ ആയിരുന്നോ
ആഹ് അമ്മ ഉമ്മ ഉമ്മ ചെറുതായിട്ടൊക്കെ സഹായിക്കും നമ്മള് ചെയ്യും അങ്ങനെ അന്നു മീ ഞാനേ ഉള്ളു കൂടുതൽ ആൾ ഇല്ലായിരുന്നു മൊത്തത്തില് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ നിന്നിട്ടില്ല കൂടുതൽ ആളുവായിട്ട് പിന്നെ എന്റെ വീട്ടിലൊക്കെ പോകുമ്പം അവിടെ അപ്പൊ പോവുമ്പോക്കെ ഞങ്ങൾ കുടുതൽ ആൾ നമ്മൾ അത് സഹായിച്ച് കൊടുക്കും ഉമ്മിയും സഹ കൂടും പിന്നെ ആ ബ്രദേഴ്സിന്റെ ഭാര്യമാർ അങ്ങനെ അപ്പം ഒരുമിച്ച ചെയ്യാം
അതെ ആ അങ്ങനെ എല്ലാരും കൂടി ചെയ്യുമ്പോ പറയണ പോലെ പണിക്കൊരാക്കാവും നമുക്കൊരു സന്തോഷം സമാധാനം
ആതൻ ആ അതെ എല്ലാരും ഒരുമിച്ച് ചെയ്ത് ആഹ് എല്ലാരും ഒരുമിച്ച് ചെയ്ത് പിന്നെ ഫ്രീ എല്ലാരും ഒരുമിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുവ അവർ ഇതാണല്ലോ
ആഹ ഞാന് പക്ഷെ എന്റെ വീട്ടില് അവിടെ വന്ന് കഴിഞ്ഞാ പിന്നെ അങ്ങനെ അധികം ഇങ്ങനെ വർക്കൊന്നും ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഹുസ്ബൻഡിന്റെ വീട്ടിലാകുമ്പോ നല്ലോണം
ആഹ അതെ ഞ ഞങ്ങളെ ഇപ്പൊന്ന് സ്വന്തം വീട്ടിക്ക് ഇപ്പം നമ്മൾ സ്വന്തം വീടാകുമ്പോ അധികം നമുക്ക് ഭാരം വരൂല്ലല്ലോ അതൊക്കെ തറവാട്ടിലൊക്കെ ആവുമ്പോളാണല്ലോ നമുക്ക് അധികം ബാരം വരിക അപ്പൊ പിന്നെ മറ്റേ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനല്ലേ ചെയ്യുള്ളു അപ്പൊ പിന്നെ വലിയ പ്രശ്നം വരൂല്ലല്ലോ
ആഹ പിന്നെ ചെല കുട്ടികളൊക്കെ ആകുമ്പോ ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് അവിടെ ഇട്ടുവിടുത്ത് അങ്ങനെ കൊറേ കളിപ്പാട്ടം വരുത്തി അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാവുള്ളു ഉണ്ടാവുവാണെങ്കിലും
ഉം
പിന്നെ കൂട്ടുകുടുംബാണെ എങ്കിലും കുറേ വത്രങ്ങളൊക്കെ ഇങ്ങനെ അക്കാനൊക്കെ ഉണ്ടാവും അതുപോലെ ഇപ്പ കുറേ പേ പാചകം ചെയ്യ അതൊക്കെ പറയുമ്പം തന്നെ കുറേ പണിയുണ്ടാവും അപ്പോ എല്ലാവും സഹകരിക്കാൻ നല്ലാണ് ഇപ്പോ ഒറ്റയ്ക്ക് ഇക്ക ആണെങ്കിൽ പറയണപോലെ ആര് സഹായ ഒന്നും വേണ്ട ആവിശ്യമില്ല പെട്ട തന്നെ നമ തന്നെ ചെയ്യാവുന്ന തന്നെ ഉണ്ടാവുള്ളു അ ആഹ അതെ ആ പിന്നിങ്ങനെ തീരെ സഹകരണം ഇല്ലാത്തവരാണ് ഇങ്ങനെ ഓരോ വഴക്കും വെക്കാനൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടില് പോവ കാര്യങ്ങളൊക്കെ ഉണ്ടാവു ആ അതെ ആ ഒരുമിച്ച് ആകുമ്പോ അതിനനുസരിച്ച് നിക്കണം പിന്നെ ഒന്നി ഇത് കുറേ കാലൊക്കെ പോണവരാണെങ്കിൽ പറയെണപോലെ പോലെ സഹകരിച്ച് ചെയ്യ തന്നെയാണ് നല്ലത് അല്ലേ അല്ലെങ്കി പിന്നെ ആൾ ചെയ്യ അങ്ങനുള്ള അത് വരും ചെയ്യും അല്ല കുറേ ബന്ധങ്ങൾ തങ്ങനൊരു കാരണം കാരണൊക്കെയ ഇങ്ങനെ വേറെ അവിടെന്നും മിണ്ടാ ഇരിക്കുന്നതും അങ്ങനെയൊക്കെ ഞങ്ങളടെ ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെ കൊറെ പേരുണ്ട് ഞങ്ങൾ പിന്നെ ദൈവം സഹായിച്ചിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോണ്ട് കാരണം ഒരാൾ ചെയ്ത് കാണിച്ചെങ്കിൽ മറ്റേ ആൾ വേറെന്തെലും ചെയ്യും നമ്മൾ ഒരാള് റെസ്റ്റ് ഇർക്കണ കണ്ടിട്ട് ഒരാളിങ്ങനെ പണിയെടുക്കാ അങ്ങനെ ഇല്ല കേട്ടോ
ആഹ അതെ ആഹ അത് നല്ലൊരു ഇത ഉം ഉം ഉം ആ അതെ ഉം
അവരെയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം അവർ രണ്ടു പേരും ഇങ്ങനെ വന്ന ആളുകൾ തന്നല്ലേ
ഉം അതെ പിന്നെ ന്നാ ഓക്കെ ന്നാലോ പിന്നെ വിളിക്ക ഉം ശരി ഉം